ഹലോ
ആഹ ഹലോ
എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ എല്ലാ ഭക്ഷണം അതൊക്കെ റെഡിയ ആക്കി വെച്ച്ണ് ഓള് പള്ളിൽ പോയിട്ട് എത്തിയില്ല വര് അ അപ്പൊ ആ വരാ എനാന്ന് ആവ്ണ്ട് എത്തിയിട്ടില്ല അപ്പ ങ്ങനെ പോണംന്നെട് നോക്കിയതാണ് ഹ്
മക്കളൊക്കെ സ്കൂളി പോയോ? അത് എല്ലാ കഴിച്ചിട്ടില്ല അങ്ങനെ ഫ്രീ ആയപ്പോ ങ്ങനെ ച്ചതാന്ന് കഴിക്കണം രണ്ട്മണിക്കാഉമ്പളാ കഴി കാറ്ള്ളത്
ആഹ് എ ന്താന്ന് സ്പെഷ്യല്ണ്ടോ?
സ്പെഷ്യലൊന്നുല്ല സാമ്പാറ് മീൻ വർ ത്തത് അതന്നെ ഉം
ഉം ഉം അപ്പം ഞങ്ങക്ക് ഞങ്ങക്ക് ന്ന് വെള്ളി ആയോണ്ട് താണ് പിന്നെ തേങ്ങാച്ചോറ് ഉം തേങ്ങാച്ചോറും ബീഫും
പപ്പടം
പപ്പടം ഉം
കേബേജ് തോരൻ
ആ അത് കൊറേ ആയങ്ങനെ ണ്ടാക്കെല്ല അപ്പൊ ഹസ്ബൻഡ് ർഞ് ബിരിയാണിയൊക്കെ മട് ത്ത് ർഞ്ഞപ്പേ ഉം ആ ആ അപ്പൊന്ന് വെറൈറ്റിയായ് ക്കേ ന്നാ ഹസ് ബന്റിന് ഷ് റ്റ മക്കൾക്ക് ല്ല ഇഷ്ടല്ല
ക്കക്ക് വേ തേങ്ങാച്ചോറൊന്നും ഇഷ്ടണ്ടാവൂല്ല മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് ഇറാനി മന്തി അല്ലെ ഉം
അതന്നെ ആ അതന്നെ ഞമ്മക്ക് ആ പണ്ടെത്തത് ഇഷ് ട്ടാണ് രൺ
പണ്ടത്ത് നല്ല അപ്പത്തും ഇപ്പത്തും ഞമ്മക്ക് ഇഷ്ട
ആ ഞമ്മക്ക് രണ്ടും ഇഷ്ട ആ മക്കൾക്ക് അത് പറ്റൂല ഇപ്പത്തെ തന്നെ വേണം അല്ലെങ്കിൽ ഒരു വക കൈക്കൂല
ആ ആ അത് ശരി അതെന്നെ
ഞമ്മള് അങ്ങനെല്ലല്ലോ നമ്മള എന്തായാലും കഴിക്കു ഇഷ്ടമുള്ളതയാലും ഇഷ്ടമല്ലെങ്കിലും ആ അതന്നെ ഹും നമ്മളാ ഒരു പ്രായൊക്കെ അങ്ങനെനിയല്ലോ നമ്മളെല്ലാം
എല്ലാം കഴി ച്ച് ശീലിച്ചവരാ ഞമ്മള്
ആഹ നമ്മള എല്ലാ ഫുഡും കഴിച്ചവരല്ലേ എല്ലാ കോലത്തിലും ജീവിച് ച്ചോലാവുമ്പോ ഞമ്മക്ക് അതൊരു വിഷയില്ല ആ ഇണ്ടെങ്കി ഇണ്ടെങ്കി നല്ലോണം തിന്നും ഇല്ലെങ്കിൽ അതന്നെ
ഉം
അങ്ങനെ കഴിക്കും
ഉം മക്കൾക്ക്‌ ഇനിപ്പോ ബിരിയാണി മന്തിയക്കണെങ്കി എല്ലാ സമയം കൊടുത്ത ത്താലും അതു കഴി
ആഹ അത ആഹ അങ്ങനെ ഇദൊക്കെ അങ്ങനെന്നെ എല്ലാ നേരവും അതായല് കൊഴപ്പില്ല
ആഹ അതന്നെ എല്ലാരും അവസ്ഥ അങ്ങനെത്തന്നെ
ആഹ എല്ലാ വീട്ട ട്ടിലും പൊതുവെ അങ്ങനെയാണ് ഇപ്പോ സ്കൂൾക്ക്‌ ഒക്കെ കൊണ്ടോകോ
ആഹ് സ്കൂളിൽ ഇവിടെ മാനേജ്മെന്റ് സ്കൂള സ്കൂൾന്ന് കിട്ടൂലെ ചോറ്
ആ ഇവിടെ അതന്നെ ഓലി അങ്ങനത്തെ സ്കൂളാണ് മാനേജ്മെന്റ് അവിടുന്ന് കഴിക്കൽ ആഹ ടീച്ചർ പറിയും ഇങ്ങളെന്തും കൊടു ത്തയക്കരുതു ന്ന്
ആഹ ചില സ്കൂളിൽ ആ അങ്ങനെ പറയൂലെ പല മക്കളും പല കൂട്ടാനും കൊണ്ടുവന്നിട്ട് ചിലര് പറയും കൂട്ടാൻ കൊടുത്തയകരുത്റയും
പിന്നെ അവിടെന്നെ ഉണ്ട് എല്ലാ ഐറ്റംസും സ്കൂളിൽ തന്നെ കിട്ടും പറഞ്ഞ് പച്ച പിന്നെ ചെറുപയറ് സാമ്പാറ് അ സാമ്പാറൊന്നും അവർക്ക് ഇഷ്ട അല്ല അതാണ് മെയിൻ അതൊന്നും കൂട്ടൂല അതിന്നാതെ കഷ്- ങ്ങളൊന്നു കറി ആ അതാണ് മക്കൾക്കൊന്നും വെജി വെജിറ്റബിൾ വാൻ
വേണ്ടല്ല ഇറച്ചി മീൻ അതല്ല അവരെ ഇഷ്ടം മീന് അങ്ങനെ കഴിക്കൂല ഇറച്ചി
മീനും ഇഷ്ടല്ല മീൻ പൊരിക്കയാണെങ്കിലും
മാത്രം അത് ആ മറ്റെ കഷ്ണം മീനക്ക ഭയങ്കര ഇഷ്‌ട അല്ലെങ്കി ചിക്കൻ പൊരിച്ചത് ഇറച്ചി പൊരിച്ചത് അതൊക്കെ അല്ലേ
ഞമ്മളൊക്കെയ എന്താണ ഉള്ള അത് തിന്നും ഞാന് അങ്ങനെ പറയാ ഞങ്ങളൊക്കെ എന്താവീട്ടി ഉണ്ടാക്കി അതു തിന്നലാണ് അങ്ങനെ പറ നിങ്ങളെ വീട്ടില് എങ്ങനെ കൃഷിയക്കെ കണ്ടോ
ഏ ഇവിടെ കൃഷിയൊന്നുമല്ല ഞാൻ ചീര അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ കവറിലും ബക്കറ്റ് ലും അങ്ങനെക്കെ നടും കൃഷികളായിട്ട് ആദ്യള്ളോല്കൃഷിയൊക്കെ ചെയ്തണ്ട് വല്ലിപ്പി വല്യഅങ്ങനെയൊക്കെ പ്രായ ആയ യോള് ഉള്ളാലെക്കെ അന്നൊക്കെ ഉണ്ടായിന് കൃഷി നെല്ല് അങ്ങനെയൊക്കെ കൃഷി ചെയ്യൂ ലെ അതൊക്കെ ഉണ്ടായി പിന്നെ അതൊക്കെ ഉ ഇപ്പൊ കാണാനേ കിട്ടൂ
ആ മക്കൾക്കൊക്കെ അത്ഭുതാണ് അ പിന്നെ യൂട്യൂബില് കാണുന്ന കായിച്ചല്ലേള്ളൂ
ആ അത ന്നെ ഞാന് വണ്ടി പോകുമ്പോളൊക്കെ ഇങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും പാടൊക്കെ കാണുമ്പോ നെല്ലൊക്കെ ഉണ്ടെങ്കി നമ്മൾ ഇതിന്നാണ് ഞമ്മ ചോറ് തിന്ന് ണഅരി ഉണ്ടാക്കണ്ട്എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും കണ്ടാല് ഉ
നെല്ല് അങ്ങൻത്തെ സംഭവങ്ങളൊന്നും
അതന്നെ ആ പാട ള്ളോ ട് ത്തല്ലേ നെല്ല്ണ്ടാവുള്ളു പാട ള്ളോട് ത്തൊക്കെ ഇപ്പൊവീടുകളും ബിൽഡിങ്ങും ഒക്കെ കെട്ടി
ആഅതന്നെ ഒക്കെ മണ്ണിട്ട് ഉയർത്തിക്കെ എല്ലോട്ത്തു ഇവിടില്ല കൃഷികളൊന്നും അമ്മളെ വീട്ടില് ആവശ്യള്ള കർമൂസ മു
ആഅങ്ങനെ ആ മുരിങ്ങെല അതൊക്കെണ്ട് അത് കൃഷിയല്ലല്ലോ അത് പ്രകൃതിയില്ങ്ങനെ ഇണ്ടായി വര്ണല്ലേ ലെ ഇണ്ടായി അതിൻ ആ അത് അമ്മള് ഇങ്ങനെന്നെ പിന്നെ ഉം
ഉപയോഗിക്കും ചെയ്യാ തെങ്ങ് തേങ്ങക്കൊണ്ടോ തേങ്ങക്കെ തേങ്ങക്കെണ്ടായാ പിന്നെ അമ്മക്ക് അതും കൂടിവാങ്ങു മ്പളാണ്
ആ തെ തേങ്ങ വാങ്ങിക്കാറുണ്ട്ട്ട ഇല്ലാത്തുമ്പോ
ആ വാങ്ങൂലേ
ഉം തേങ്ങ ല്ലാതെ ഒന്നിനും കഴിയൂ ലല്ലോ ഇൻക്കാണെ തേങ്ങ കറി അരച്ച കറിയില്ലെങ്കിലും ചായന്റെ കടീലി ടണം
ഉം ശെരിയാ ആ രാവിലെ ത്തെ കടീക്ക് മാണല്ലോ
ഉം ആ അതെ രാവില്ത്തെ കടീല് വാണം
എന്താ ഓട്ടടായാലും ദോശയാലൊക്കെ
അതെ ദോശേല് ഓട്ടടെലൊക്കെ വാണല്ലേ
ആ അതെന്നെ തേങ്ങ വാണം ഉം അതെന്നെ പിന്നെ എന്താ വേറെ
വേറെ അ അയിന്റെ ടെലൊരൊച്ചക്കെ ണ്ടാക്കി ഞാൻ വാ തിലടചിര്ന്നു ഉം
മക്കളാണിങ്ങക്ക്
മൂന്ന് പേരാണ്
അഅ് ശെ
എളയത് രണ്ടര വയസ്സ് മൂത്തവന് ആറാം ക്ലാസ്സില് രണ്ടാമത്തോന് മൂന്നാം ക്ലാസ്സില്
ഏ അഅ് ശെരി ഉം ഇവടെനാലാളാ
ഏ
ഒരാള് ചെർത് ഒന്നി ല്ല ഒ പിന്നെ റ്റൊല് അഞ്ചില് ഒരാള് ഒമ്പെല് ന്റെ വല്യോള് ഡിഗ്രിക്കാണ് പഠിക്ക്‌ ണ്
ഡിഗ്രി എവ്‌ അ എന്തിനാ പഠിക്കണ് ഏതാ കോഴ് സ് വീണ്
ഓള് പിന്നെ അറബിക് കോളേജിലാ ബഫിയാ കോളേജ് പറയും
നാല് വർഷ് എങ്ങനെ അഞ്ചു വർഷോ
അവിടെആ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പോയതാ പ്പഞ് നാല് നാല് വർഷായി പ്പ അഞ്ചാം വർഷാ
എഹ് എഹ്
ആ നോക്കണം ഒള്ങ്ങനെ പറയെന്നും പറിംഞാനിങ്ങനെ പറിം അന്റെക്കെ പ്രായത്തിൽഞാൻ അന്നൊക്കെ നോക്കൽ ഒടങ്ങിന്ന പറിം ഓള് പറമ് ഇക്ക്പഠിക്കണം ആപഠിക്കണംങ്ങനെ ഇങ്ങനെ പറിം ആഹ അതന്നെ അത് അതന്നെ കുറച്ചൊക്കെ പഠിക്കട്ടെ തേർച്ചയിട്ടും
ആഹ
പിന്നെ വേറെഎന്ത സു ബെന്തില്ല അത്
ആഹ ഇപ്പൊ പണി
ആഹ ആഹ
പിന്നെ അതല്ല കാലുമ്മ ഒരു ഇതുണ്ടായി നേരമ്പ്പൊട്ടിയറക് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായി പിന്നെ ചിക്കൻ ബോക്സ് പോലെ
ആഹ അത് ശരി
അതിനേഷം കാല് വേദനയൊക്കെ ഉണ്ടായില്ല നല്ലംഅന്ന്ഒരു ഒരാഴ്ച ലീവ് എടുത്തു ഇപ്പളും വേദന ഉണ്ട് പറഞ്ഞഞ് അത് പതുക്കേ മാറുള്ളൂ എളുപ്പൊന്നും മാറൂല
ഉം പൊറത്ത്ക്ക് നല്ലോണം ഉണ്ടോ കാണാന്
അഹ് ഒരു കാലിന്റെ തൊടഭാഗം ഇല്ലേ ഇടത്തേ കാലിന്റെ തൊടഭാഗം ക്ക് മാത്രം അങ്ങനെ ഒരു ഏരിയയിൽ അത് ഉണ്ടാവൂള്ള മൊ ത്തായിട്ടുണ്ടാവുല്ല ചി
ആഹ് അത് ഭയങ്കര വേദനയാണല്ലോല്ലേ
അതെന്നെ ഇൻക്ക് പണ്ടൊരുസം ഉണ്ടായി എന്നിട്ട് അതിന്റെ വേദന ഞാൻ ഒരു രാത്രി മുയ്‌വൻ ഞാൻ വേദന സഹിച്ചു ഞാൻ മറന്നിട്ടില്ല അപ്പൊ ഹസ്ബൻറിന് ഇണ്ടായി തൊടങ്ങി ഇപ്പോ ചെറു ചെറുത്ങ്ങനെ വേദന പറഞ്ഞു പിന്നെ അങ്ങനെ കാണാൻ തൊട തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇത് അതാണ് സംഭവം നല്ല വേദ വേദന ഉണ്ടാവുന്നർഞ്ഞു ഞാൻ എന്നിട്ട് പിന്നെ ഇണ്ടായപ്പളും ഉം കരയന് കടന്ന് അത്രയും വേദനയാണതെ ഞാൻ ഇപ്പഴും മറന്നിട്ടില്ല എത്ര കൊല്ലം വർഷം ക്കെ മുമ്പ് ഇൻക്ക്ണ്ടായത
ആഹ് അതെ ചിലർക്കൊക്കെ ഇണ്ടായണ്ട് കാരണ
ഭയങ്കര വേദനയാണ് എന്തോരം വേദന ഹമ് നമുക്ക് എങ്ങനെ പറയാ മറക്കാൻ കഴിയൂല അത് നരമ്പിന്റെ ഉളള്ന്ന എല്ലിന്റെ ഉള്ളന്ന ക്കേ ഉണ്ടായ വ ണ്ട് വരാണ് പൊർത്തോട്ട് ഇങ്ങട്ട് വര്ണ്ടേ. ആ അതാണോ ലാ അത്രേം വേദന ആഹ്
ഇങ്ങനെ ഭയങ്കര ഡേയ്ഞ്ചറാണത്.
ചിക്കൻ ബോക്സ് ന്നാ തൊലിപ്പുറത്തുള്ളതല്ലേ ആ ഇൻനുണ്ടാകും ചെർ ചെറുതായിട്ട് ഓരോ പ്രശ്നങ്ങൾ പക്ഷെങ്കി ഇതർഞ ഭയങ്കരതാണ്
ആഹ് ഞമ്മക്കൊരു ഭയങ്കര അസ്വസ്ഥതെക്കര വേദനെ
അസ്വസ്ഥതല്ല വേദന സൈക്കാൻ പറ്റൂല. വേദനന്റ ഗുളിക ഇങ്ങനെ കുടിക്കേന്നു അതിനുള്ള ഗുളിഗിണ്ട് എന്നാലും വേദന്റെ ഗുളിക കയ്ച്ച അപ്പൊ കൊർച് ര്തിന് ആശ്വാസം ആ ഓയിൽ മെന്റ് കിട്ടിയത് എന്താ തേക്ക് പര്ടാനൊക്കെ
ഹേ അത് ശരി പിന്നെൻ
ഉം പിന്നെന്താ എന്നാ ആയ്ക്കോട്ടന്നാ പിന്നെ വിളിക്കന്നാ ഓക്കെ ഒക്കെ ശരി